ഹലോ
ഹലോ ആഹ് എന്തൊക്കെ വർത്താനം ആഹ്
നല്ല വർത്താനം ഉം ഇങ്ങെ‌ കൊറെ ആൾക്ക് വിളി ചിലവരിന്റെ വരില്ല ചിലവരിന്റെ വരും
ആഹ് ഞാൻപ്പൊ ഇനി ഇനിക്കാര് ഇതുവരെ വിള്
എനിക്കൂല്ലേ ഏഹ് ഞാനിപ്പോ എനി കൊറെയായി ഞാൻ വിളിക്കണം ന്ന് വിചാരിക്കും പക്ഷെ എനിക്ക് എന്തെങ്കിലും അതില് ഏഹ് സംസാരിക്കണത് എങ്ങനെയാണെന്നൊന്നും അറിയില്ലായിരുന്നേ
ആഹ്
അപ്പൊങ്ങനെ ഓരോരുത്തർ പറഞ്ഞന്നു തീങ്ങനെ കോളിയ്യ്
കുറെ ആൾ ഇങ്ങട്ട് വിളിച്ചുന്നല്ലാതെ എനിക്ക്‌ ഒരാളേം അങ്ങട്ട് വിളിക്കാൻ കിട്ടിയിട്ടില്ല ഞാൻ ചോയിക്കുമ്പോ ഒക്കെ എല്ലാരും ഇങ്ങട്ട് ങ്ങട്ട് വിളിക്കാ ന്നല്ലാതെ എന്റെ എന്റെടുത്ത് ഇതുവരെ ഒറ്റൊ കപ്ലീറ്റ് ആയിട്ടില്ല ഇങ്ങെന്താ എന്താ ചെയ്യണ
ഞാന് ഹൗസ് വൈഫാണ് മൂന്ന് മക്കളുണ്ട്
ഉം
ഉം അങ്ങനെ
ചായ കുടിച്ചോ
ചായ കുടിച്ചു
ഉം
അവിടോ
ആഹ് കുടിച്ച്
എന്താ ചെയ്യണ നിങ്ങള്
ഞാനെ പഠിക്കയാണ്
കല്യാണം കഴിഞ്ഞിട്ടില്ലേ
ആഹ് കല്യാണം കഴിഞ്ഞ് ഒരു മോൾ ഉണ്ട്
ഏഹ് ആഹ് ഞാനും അതെന്നെ ഇവിടെ വെര് മൂന്ന് മക്കള്ണ്ട്
ആഹ് ഹസ്ബെന്റെന്തയ്യ്ണെ
ഇക്കാ ഗൾഫ്‌ലാ
ആഹ്
ഉം എങ്ങെനെ അവിടെ ഹസ്ബെന്റെന്തെയ്യ്ണ്
ഇവടെ ഫേബ്രിക്കേഷെന്
അതേ നാട്ട്ലാണ്ലേ ആഹ് ഓഹ് വ്ടെ വെള്ളണ്ട് ഇന്ന് നേര്യെ വെയ്ലൊന്നും അട്ച്ച്ട്ടില്ലാ
ഊം
അങ്ങെനെ
സ്കൂൾക്ക് പോണ കുട്ട്യാളാ
രണ്ടാള്
ഊം
പ്പം
ന്നെന്താ പിന്നെന്താ ചെറിയ ചെറിയ കുട്ടിക്കെത്രായീ
പത്ത് മാസം
ഉം ചെറ്യെ
ഉം ബാക്കി രണ്ടാള് ഒരാള് മൂന്നാം ക്ലാസ് ഒരാള് എൽ കെ ജീല്
ഉം
ഉം പ്പാ അങ്ങെനെ അപ്പൊ ഇത് എന്താ വർക്ക്ന്ന് അറിയ്ണില്ലേ അപ്പഴാണ് ഞാന് ഞ്ഞാരോടാ അന്വേഷിക്കാന്ന് പർഞ്ഞിട്ട് അങ്ങെനെ നി താ അപ്പഴാണ് ഒര് താത്ത പർഞ്ഞു ഇങ്ങെനെക്കെയാണ് വർക്ക് എന്താ അമ്മാ നാളെ പോയാേ
ഇല്ലാ
അപ്പഴാണ് കാര്യങ്ങളൊക്കെ പർഞ്ഞ് തന്നത്
ആഹ്
അപ്പ പിന്നെ ആ ഒരു ബേസെയ്തിട്ടങ്ങട് വിളിച്ചു
ആഹ് പിന്നെ എന്തൊക്കെ വീട്ടില് ആരെക്കെണ്ട്
വീട്ടിലിവിടെ ഞങ്ങള് ജോയിൻ ഫാമിലിയാ
ആഹ്
ഇല്ലാ ഇല്ലാ
പിന്നെന്തെ
പിന്നെന്താ പിന്നെ ഇങ്ങെനേ പോവുന്നു
ഉം കുക്കിങ്ങൊക്കെ അറ്യോ
ആഹ് കുക്കിങ്ങാെക്കെ അറിയാ ഹൗസ് വൈ ഫല്ലേ മൂന്ന് മക്കളില്ലേ
കല്യാണം കയ്ഞ്ഞിട്ട്
എട്ട് വർഷം എട്ട് ഒമ്പതാത്തെവർഷാവ്ണു ല്ല്യെ അതാ അങ്ങെത്തിയെത് ഉം അതാ അപ്പർത്ത് അതാണ് ഉം എന്താ ഫുഡ്ഡ് പർഞ്ഞാ ഈ ബിരിയാണിയൊന്നുംണ്ടാക്കൂലാ ബാക്കിക്കൊ അത്യാവശ്യ അറിയാം
ഇത് ഇതില് സംസാരിക്കുമ്പോ വീട്ടിലല്ലാവരോടും സംസാരിക്കരുത് എന്നൊക്കെ ഉണ്ട്
എന്താണ്
ഇതില് സംസാരിക്കുമ്പോളേ വീ വീട്ടിൽ ഉള്ളവരോട് സംസാരിക്കരുത് മുയുവം എന്തും ഞമ്മളെ കോളിൽ തന്നെ ഇന്താക്കണം എന്നൊക്കല്ലേ നിബന്ധനയൊക്കെ ഉണ്ട് അറിയ
ആഹ് ആഹ് ഞാന ശ്രദ്ധിച്ചില്ല എട്ട പേര് ചോദിക്കുമ്പോ അങ്ങനെ പറയാണ്ടെ കെടന്നിട്ടില്ലല്ലോ
ആഹ്
ഉം അങ്ങനെ ഉം
നമ്മൾ ഒയിവ് സമയം നോക്കിട്ട് ബെഗ്രൗണ്ട് ഒക്കെ സെറ്റ് ആയിട്ട് വിളിക്കാം എന്നൊക്കെല്ലേ
പക്ഷെ ഇതില് വർക്ക് ചെയ്യണ എല്ലാവർക്കും കുട്ടികള് ഉ ള്ളതല്ലേ അപ്പോഈ കുട്ടികളൊക്കെ ഇടയിൽ വന്ന് സംസാരിക്കില്ലേ
അയ്ൻ ഞാൻ കുഴുക്കനൊക്കെ കുട്ടികളെ ഉറക്കിട്ടും
ഓഹ് അഹ്
കുട്ടികൾ ഒറങ്ങുന്ന ടൈമ ഓര് കളിക്കുന്ന ടൈമില് ഒറ്റക്ക് ഇരുന്ന അങ്ങനെയൊക്കെ
ആഹ് ആഹ് അഞ്ചു മിനിറ്റ് ആയി റ്റുള്ളൂ ഇനി അഞ്ച മിനിറ്റ് ബാക്കിയിണ്ട്
ഉം ആഹ് പറഞ്ഞോളി പിന്നെന്താ ഹസ്ബൻഡ് എന്താ ചെയ്യുന് പറഞ്ഞ
എന്താണ് ഇപ്പൊ ഗൾഫിലാണ്
ഉം അവിടെ എന്താ
ഇ ഈ ടൈലർ
ഏഹ് അത നല്ല മോഡേൺ ഡ്രെസ്സ്ക്കെ ഉം മോഡേൺ ഡ്രസ് ഒക്കെ ഉണ്ടാവു
ഇല്ല ജൻസായിട്ടുളളത്
ആഹ് ജെൻസിന്റെ
ആഹ് ലേഡീസിന്റെ അറിയും പക്ഷെ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യൂലന്നൊന്നു
ആഹ്
അപ്പൊ എല്ലാം കൂടിയുള്ള തിരക്കാവില്ല അത് കൊണ്ട് അത് ചെയ്യില്ല ബാക്കി അറിയാതെയല്ല അറിയും പക്ഷെ എല്ലാം കൂടി ആകുമ്പോ തിരക്ക് ഒരുപാട ആകുമ്പോ പറ്റ എല്ല ഒരാളാള്ളോ എല്ലാം കൂടി പറ്റില്ല ഉം പി
ഉം മോൾ ഒര ഒരു മോളാണോ
ആഹ്‌ ഒരു മോള്
ആഹ്‌
മോക്ക് രണ്ട്‌ വയസ്
ആഹ്‌ ആഹ്‌ അങ്ങനെ ഇതില് ഇതില് സംസാരിക്കുന്ന വീട്ടിൽ സംസാരിക്കാൻ പാടില്ല അത് ഇതില് മാത്രം സംസാരിക്ക പത്ത് മിനിറ്റ്
പിന്നെന്താ ഒരു എന്താ എന്താ ചായക്ക് കടി
ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് കടിയൊന്നുല്ല ചായ മാത്രം കുടിക്കും
ആഹ്‌ ഉം
ഏഹ്‌ കുട്ടികൾക്ക് എന്തെങ്കിലും സ്നാക്സൊക്കെ വാങ്ങിക്കും വല്യവര് പിന്നെ അങ്ങന ഒന്നും കഴിക്കാൻ നിക്കില്ല ഉം ഇവിടെ ജോയിന്റ് ഫാമിലിയല്ലേ
ആഹ്‌ ഓഹ്‌ വാങ്ങിയാത്
എന്റെ ലാസ്റ്റ് കോളാ അഞ്ച് കോളാണെങ്കിൽ എന്റെത് ലാസ്റ്റ് കോളാണ് ഓരോരുത്തര് എടുക്കാണ്ടൊക്കെയാണ് അല്ലെങ്കിൽ എന്റെ എപ്പഴോ കഴിയേണ്ടതായിരുന്നു ഇനിയിപ്പോ മക്കളെ പഠിപ്പിക്കല് കാര്യങ്ങള് അതൊക്കെയല്ലേ നിങ്ങള് ഇപ്പല്ലേ ഗ്രൂപ്പില്ലേ
ഗ്രൂപ്പ്
പ്പില് അതില് ഫ്രീയാ ആരെങ്കിലും ചോദിക്കുമ്പോ അപ്പ അവർക്ക് അയച്ചാ മതി
അയ്ന് ആരും പറയണില്ല അയ്ന് ഓൽക്ക് മെസ്സേജ് അയച്ചിട്ട് കിട്ടണൂല്ല
ഉം ഞാന് കൊറെ ആൾക്കാർക്ക് മെസ്സേജ്ച്ചു കൊറെ ആള് സീൻ ചെയ്യില്ല കൊറേ ആള് ചെയ്യും
ഉം
അപ്പൊ ശരി ഒരു കോളും കൂടി ചെയ്തിട്ട് മക്കളുടെ മേലൊക്കെ കഴുകിട്ട് പഠിപ്പിക്കാനിരിക്കുന്ന നാളെ മുതല് സ് സ്കൂളൊക്കെ തൊടങ്ങല്ലേ എന്റെ രണ്ട് കോ എന്റെ രണ്ട് കോളില്ലേ എടുക്കാതെ തന്നെ ക്ക് സീ അത് സീറോ ഏഹ് ടൈമ് സീറോ ആയിട്ട് കാണിച്ചു ഇനി അത് അയിന്റെ
ഇന്റതൂണ്ട് അങ്ങനെ രണ്ട് സീറോ
അതെയ് പക്ഷെ നമ്മൾ ആദ്യം അവർക്ക് മെസ്സേജ് അയച്ചിട്ട് കോള് ചെയ്യട്ടെ എന്ന് ചോദിക്കണം അത്രേ പക്ഷെ അതെനിക്ക് അറിയില്ലായിരുന്നു
ഇന്റത് അത് സീറോ വന്നത് ഇൻക്ക് ഇങ്ങട്ട് അടിച്ചതാണ് ഞാനത് ഇടുത്ത് പക്ഷെ ആളൊന്നും മിണ്ടണില്ല
അതെയോ പക്ഷെ നമ്മക്ക് ഇങ്ങട്ട് വിളിക്കുമ്പോ നമ്മുടെ ടൈമ് നമ്മക്ക് ! ! ! ക്ക് വര്ണത് അപ്പൊ കൂടുതൽ അങ്ങട്ടേക്ക് വിളിക്കണതാ നല്ലത്
അങ്ങട്ടേക്ക് വിളിക്കണം പക്ഷേ അങ്ങട്ടേക്ക് വിളിക്കാൻ ആളെ കിട്ടണ്ടേ ഞാൻപ്പം കൊറെയായി നിങ്ങളിപ്പം എത്ര ആൾക്ക് വിളിച്ചു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
ഉം
ഊം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
ആഹ്‌ വിളിച്ചു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
! ! ! ! ! ! ! ! ഏഹ്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
ഉം
അപ്പൊ നിങ്ങള്ൾ പറയ ഇങ്ങനെ എനിക്ക് പ്പ ന്നാ ആരെങ്കിലും ണ്ടെങ്കിലൊന്ന് നല്ല കൊറച്ച് ഡീപ്പായി സംസാരിക്കണെട് ത്ത് അങ്ങനെ പറഞ്ഞാൽ മതി.
ആഹ് ഇങ്ങളാരങ്കിലും നിക്ക് ട്ടാണെങ്കി നിക്കൊന്ന് പറഞ്ഞറിന്നാല് ങ്ങലത് അഞ്ചെണ്ണേയിലും ആയില്ലേ?
എന്താ നിങ്ങടെ പേര് ന്നുള്ളതില് എനിക്കൊന്ന് മെസ്സേജ് ഇടുട്ടോ അപ്പൊ ഞാൻ നിങ്ങക്ക് ആ ഇട്ട് തരാം ട്ടോ അപ്പൊ തന്നെ നി ഞാ മെസ്സേജ് അയക്കുമ്പോ അവരായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് വിളിച്ചാൽ മതി.
ആഹ
പറ്റനാഗത് ചെയ്തു തരാം അപ്പൊ നിങ്ങ കോള ഒക്കെ ചെയ്ത ശേഷം ഇങ്ങനെ ഒരാളെ കിട്ടിട്ട് മെസ്സേ്ച്ചാൽ മതി. ഞാൻ ചാരിച്ചതാ ചെയ്യുന്നില്ല വിചാരിച്ച അപ്പപിന്നെ എല്ലാരും പറയ്ന്നത് കൊഴപ്പില്ല ഉം
വീട്ടിലെക്കെങ്ങനെ പോക്ന്ന്?
ഇവിടെ കൊഴപ്പൊന്നുല്ല സുഖായിട്ട് പോണു.
ഉം
ഉം ഉം ആണ് ക്ലൈമറ്റ് ശരില്ല വയ്യ ഒന്നാമത്.
ഉം ഈ ചെറ്ത് മോളാണോ?
ആ മോള് രണ്ടാൺകുട്ട്യളും മൂന്നാമത്തെ പെൺകുട്ടി.
ഉം
ഉം
എന്താപ്പൊ കാട്ട?
ആര്.
ചെർത് മോള്.
പിടിച്ച് നിക്കണ്ട്. ഇപ്പഴാണ് നോക്കണ്ട ടൈമേ എല്ലാം ഇവിടെ പിടിച്ചു നിക്ക വീഴ ത ട്ട അതന്നെള്ളൂ അതാണ് ഏതായാലു ആളു നോക്കാ രണ്ടാള് വേണം.
ആഹ്
അമ്മയുണ്ട് ഞാനുണ്ട് രണ്ടാളെ മാ മാറി മാറി നോക്കും അങ്ങനെ ടൈം ഓവറായി നമുക്ക് പിന്നെ മെസജ് അയക്കാം ട്ടോ.
ആഹ്